ഹലോ ആ സുഖം തന്നെ?
സുഖം തന്നെ എങ്ങനെയ പോണു
ഉം മക്കളൊക്കെ എണീച്ചോ?
ഇല്ല എണീ റ്റിട്ടില്ല മക്കള് എണീക്കണത് വരെ ഒര് പിന്നെ ത‌ക്കിരിപ്പെട്ട പണിഎയ്കാരം ഒരെഎണീറ്റ പിന്നെ ഒന്നും ഇങ്ങട് മൊത്തത്തില് ഞാൻ ഏകദേശം ഇങ്ങട് തീർക്കും ചെലപ്പോ അയ്‌നും മാണ്ടി നേര ങ്ങ എണീറ്റ് പോരുകയും ചെയ്യും ഒന്നും പറയാൻ പറ്റൂല
ഉം
ഉ
ഇവിടെയും രണ്ടാളും ചെലപ്പോ നേരം വൈകും
ഉം നമുക്ക് എന്തെങ്കിലു നമുക്ക് എന്തെങ്കിലും സ്പെഷ്യല ആയിട്ട് പരിപാടില്ല ദിവസം വ
ആഹ അതന്നെ ഈ കല്യാണോ അമ്മള
നടക്കൂലോ ആ ഹസ്ബൻഡുമാര് നേരത്തെ മാറ്റിയ റെടിയവാ അത്രയും നേരായിട്ട് എന്താപ്പോ ഒരുങ്ങിയിട്ടില്ലേ ആ
ആഹ് ഉം നേരം വ്യഗ്യാലും ജചീ
ഉ ഇവരെ ഞാൻ പറയും ഞാൻ പറയും വീട്ട ത്തെ പണി എടുക്കാനോ ഫുഡ് ണ്ടാക്കാനോ ഒന്നു അല്ല പണി ഇവരെ നോക്കാന ഇവർക്ക് ഫുഡ് കോട്ക്ക
ആ അതാണ് ഏറ്റവും വലിയ പണി അത് മക്കളെ നോക്കിയർക്ക് മനസ്സിലാവുള്ളു പിന്നെ വികൃതിയുള്ള മക്കളാണെ
ആ എന്റെ തൊക്കെ അട്ങ്ങി നിക്കൂല ഒതുങ്ങി
നിക്ക് മോള നോക്കിക്ക് വല്യ ബുദ്ധിമു
എനിക്ക് രണ്ടും കണക്കേയിരുന്നു ഇൻക്ക് രണ്ടും കണക്കണ അറിയാന് ഞാൻ പറ പിന്നെ ഞാൻ പറ എല്ലാരും മോളെ കാട്ടൽ കണ്ടിട്ട് എല്ലാരും പറഞ്ഞു നിന്നോട് പടച്ചവൻ എവിടെയ ഒന്ന് മാറി പോയതാണ്.
ഇത്രക്ക് അലം മോള അപ്പൊ എനിക്ക് സെക്കൻഡ് ബേബി കുറച്ച് വൈകീട്ട് മതി എന്നുള്ളത് ലാസ്റ്റ് ഞാൻ
ആഹ് ഞാനങ്ങനെ വിചാരിച്ച പക്ഷെ എനിക്ക് വേഗം വേഗം മക്കളും ആയി.
അതന്നെ നല്ലത് ഞാൻ സെക്കൻഡ് ബേബി ഇതേപോലെ ഞങ്ങള് മോൾക്ക് നാല് വയസ്സായിട്ട് പിന്നെ രണ്ടാമത് നോക്കല് നടത്തിയത്. ഹസ്ബൻഡ് പ്ളീലല്ലേ വരും ചെയ്യുള്ളൂ. പിന്ന ഞങ്ങളങ്ങോട്ട് പോകുമ്പോഴും എട ഇടക്കിടക്ക് നി നിന്നങ്ങനെ പോരുന്നന്നെ ഇങ്ങനെ അടുപ്പിച്ച് വന്നകണ്ടാനത് ഇല്ലില അപ്പൊ പിന്നെ രണ്ടാമത്തത് കുറച്ച് കുറച്ച് വൈകി പി സി ഓ ഡി ൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് എന്നട്ട് പിന്നെ ട്രീ ആഹ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടാ പിന്നെ ആയത്.
എനിക്ക് കാണിച്ചു എനിക്ക് ആദ് ദ്യം തന്നെ ഉണ്ടായിരുന്നു ആദ്യം കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പി സി ഓ ഡി ൻ്റെ പ്രശ്നുണ്ട് മരുന്ന് കുടി പറഞ്ഞ് ഒരു ദിവസം ഏഴു ഗുളിക വെച്ചു കുടിക്കാണ്ടായിനി. അപ്പഴത്തേക്ക് നമ്മൾ ഈ ഗുളിക കുടിക്കുമ്പോ തന്നെ ശരീരത്തി കുറേ മാ റ്റം വരുല്ലോ ആഹ് ആഹ് എന്തൊക്കോ തടിക്കേ മുടി കൊഴിയെ എന്തൊക്കോ വരേരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് മന
ഉം നമ്മളെ വിഷമ നമുക്ക് മൂഡ് സ്വിൻ നല്ലോം ണ്ടാവോലോ അത്യാവശ്യം പെട്ടെന്ന് നമ്മക്ക് ദേഷ് വരും പെട്ടെന്ന് സങ്കടം എന്നോട് ചോയ്ക്കും മക്കളോടൊക്കെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും അപ്പന്നോട് ചോയ്ക്കും എന്തിനാ ഇയ്യ് വെർതേ ചെറിയൊരു കാര്യത്തിന് മക്കളൊക്കെട്ട് ങ്ങനെ ചീർന്ന് കേക്കും അപ്പോ ഞാനിങ്ങനെ പിഷ് ടിന്റെ വീഡിയോസൊക്കെ ഇങ്ങെനെ ഇൻസ്റ്റയിൽ കാണുമ്പോ റീൽസ് കാണുമ്പോ ഞാനിങ്ങനെ അയച്ചൊടുക്കും.
ച്ചാ അവർ ക്കാതൊന്നും പ്രശ്നണ്ടാവൂല. നമ്മള് പെണ്ണുങ്ങളാണല്ലോ
ആ ഓക്കെ കൈകാര്യം ചെയ്യേണ്ടേ.
പിന്നെ ചിക്കൻ വാങ്ങിച്ചൊണ്ടച്ചോ?
പിന്നേ ചിക്കൻ കൊണ്ടരും കടക്കാരെ വിളിച്ചു പറഞ്ഞന്നാ കൊണ്ടുതരും. പിന്നെ ബീഫ് രാവിലെ പിന്നെ ഹസ്ബന്റിന്റെ ഉമ്മ കൊണ്ടു തന്ന്കാണ്ട് പോയി.
ആ കൊറേ ആളെ പരിപാ ടി ആണോ പെ റന്നാളിന്റെ?
നമ്മളെ വീട്ട്ന്നന്നെ ഇണ്ട് അത്യാവശ്യന്നച്ച് കഴിഞ്ഞാല് ഹസ്ബന്റിന്റെ ഉമ്മയും ഉപ്പയിണ്ട് പിന്നെ അനിയന്റെ ഫാമിലി അനിയനും വൈഫും കുട്ടിയോളും പിന്നെ ഏട്ടനും വൈഫും കുട്ട ട്ടിയോളും രണ്ട് പെങ്ങന്മാരും കുട്ടിയോളും
ആഹ് ആ അപ്പൊതന്നെ ഒരു പന്തല്നായി
ഇത് ഇതൊക്കെ വീട്ടിലുള്ളോരാ പുറത്തല്ല പിന്നെ കസിന്റെ കസിൻ വിൾച്ച്‌ട്ട് ആദ്യംതന്നെചോയ്ക്കും എന്ത സ്പെഷ്യൽ ഞാനെന്തായാലും വെ ഏ വിളിക്കണല്ലോ ഞാനന്തായാലും വെർന്ന്ണ്ട്ന്നപറഞ്ഞത് ഓളും മോളും
ആ
മ് എ പിന്നെ ഇന്റെ വീട്ടാരാ കുറവുള്ള്‌ ഇന്റെ വീട്ടിലിപ്പം നാത്തുന് പ്രഗ്നന്റ് ആണ് അനിയൻ ആണ്ണന്റവൈഫ് അപ്പോ ഓൾക്ക് ചെറിയ ബ്ലീഡിങ് ഒണ്ട് ങ്ങട്ട്ഓളാണിച്ചെങ്കിൽ കുട്ടിന്റെ ഓനെ നോക്ക്ണത് മൊത്തം ഓള ഓൾക്ക് അത്ര ഇഷ്ട അപ്പൊ ഓള് ഇഞ്ഞിപ്പോ ഞാന്മ്മാനോ പ്പ പറഞ്ഞു നിങ്ങള് പോരണ്ടാന്ന് പോന്നു കഴിഞ്ഞാനി ഓക്ക് വെഷ്മാവൂലേ ഓള് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ അപ്പം ഞാനും മറ്റന്ന എന്തായാലും ആങ്ങളാരൊക്കെ വരുന്നുണ്ട് പത്തൊമ്പതാം തീയതി പിന്നെ ഒരു ബാംഗ്ലൂരാണ് എല്ലാരും അപ്പ അത് ഞാൻ പറഞ്ഞ അങ്ങിട്ട് ഞാൻ വരാം എന്നിട്ട് നമു അവിടുന്ന് കേക്കെണ്ടിയിട്ട് അവിടെയിരുന്നു സർപ്രൈസ് സെലിബ്രേറ്റ് ചെയ്യാറ് നീ പോളെ ഉ
ഒരോരുത്തരെ സന്തോഷ അല്ലേ
വരുന്നുണ്ടടി
ളം
ഉം
പിന്നെ എന്തൊക്കെയാണ്
പിന്നെ എന്താ അങ്ങനെ പോകണണ്ട് ഇന്നില്ല വെയിലാ അല്ലെങ്കിൽ രാവിലെ എണിക്കുമ്പോ തന്നെ ഒരു മൂടിക്കെട്ടിയ ഒര അവസ്ഥയാണല്ലോ ഒ ഒണ്ടാവല് ഇന്നിപ്പോ അങ്ങനത്തെരു ആ ഇപ്പൊ അങ്ങനെത്തൊരു
മഴ പെയ്തുന്നു വിചാരിച്ചു മൂടല് കണ്ടാല് ഇപ്പൊ വെയില്
ആ ഞാനാണെങ്കില് പെ പേടിച്ചിരന്ന് ആട്ടികിട്ടിട്ടോ ഞാാന് തേങ്ങകൾ കെറച്ച് വെട്ടിയിടുകയും ചെയ്തിരിന്ന്
ആ അപ്പൊ പിന്നെ ഉണങ്ങി കിട്ടും വേണല്ലോ
ഓക്കെയായി ആട്ടി
ആട്ടേ ആ ഇവടെ ആട്ടീയിട്ട് വെളിച്ചെണ്ണ വേഗം കാറിപ്പോയി.
തന്നെ ഇങ്ങൾ വെയിലത്ത് വെ
ആ വെയിലത്ത് നല്ലോണം വെച്ചിരുന്നാ സമയം നല്ല വെയിലാ ഇവിടെ ഈ തറകളൊ ഒക്കെ തൊടങ്ങി കഴിഞ്ഞാല് നല്ലോണം തേങ്ങ കിട്ടും തെറ കാണല്യേ
പിന്നെ എന്താ അമ്പല
ആഹ് അമ്പലത്തിന്റെ പരിപാടി ഒരു ഏഹ് കോലങ്ങള് ഇങ്ങനെ കെ കെട്ടിയിട്ടാടാ ആ ആ അവിടെന്ന് പോ അവിടെ പോയിട്ട് ഏഹ് ഇമക്ക് തേങ്ങയൊക്കെ കിട്ടും അപ്പൊ തേങ്ങ അങ്ങനെ ആ തറവാട്ട് ത്തേയില് അപ്പൊ അതൊ അത് വെട്ടിയിട്ട് ഒണക്കി ആട്ടും അന്നിട്ട് കൊറച്ചേശെ ഓരോരുത്തർക്കാട് കൊടുക്കും ഏഹ് ഇണ്ടാക്കുന്നവർക്ക് അധികം കിട്
അ സത്യാണ് ആഹ് ഇതിപ്പോ ഇവിടുത്തെ തെങ്ങ്ന്ന് ഒരു പത്തമ്പത് തേങ്ങ കിട്ടിയിരുന്നു ഞങ്ങള ഇവിട് ഇന്റെ പിന്നെ പുതിയ വീട്ടി തെങ്ങിമ്ന്ന് തറവാട്ടിന്ന് ഇപ്പൊരു നൂറ് തേങ്ങ എടുത്തിട്ടാണ് പിന്നെ മൊത്തം ഞാനാണ് ഫുള്ളിപ്പോ വെയിലത്തിടലും ഇതാക്കലും ഒക്കെ കഴിഞ്ഞത്. ആട്ടിയിട്ടില്ല ഇതാക്കിട്ട് ആട്ടാനായപ്പോ ഓരു വന്ന് കൊണ്ടോയി, ആട്ടി എണ്ണയും അങ്ങ്ട് കൊണ്ടോയിക്കണു ഞമ്മക്കൊന്നും തന്നിട്ടൊന്നും ഇല്ല ഇനി തരുവേരിക്കും
തെരേരിക്കും
തരാരിക്വോന്നില്ലല്ലോ, ആ തരാ തന്നില്ലല്ലോ. തേങ്ങ നമ്മളത്ണ്ടല്ലോ അപ്പൊ എണ്ണ നമ്മളത് തീരേ ചെയ്തിക്ക്ണ്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇത്വരെ എണ്ണ കിട്ടീല്ലേച്ചു, ഞാൻ പറഞ്ഞു എണ്ണ കിട്ടിട്ടില്ല ഞമ്മള് ചോദിക്കണത് ഒരു മോശല്ലേ ശരിയാ, കണ്ടറിഞ്ഞു തെരാണെങ്കി
ആ കണ്ടറിഞ്ഞുതെരണോല്ലോ. പിന്നെ വെളി ചെലവെടത്തുന്ന് വെളിച്ചെണ്ണയാണ് കിട്ടുക ചെലവെടത്ത്ന്ന് എണ്ണ കിട്ട ട്ടും ചെലോടത്തുന്ന് തേങ്ങ കിട്ടും അവര എന്നു ഓരോരുത്തടുത്തായിട്ട് കി ട്ടും ഏ തെ തറ കണ്ടിക്കണോ?
ഇല്ല ഞാനിങ്ങനെ വീഡിയോലൊക്കെ കണ്ട നമ്മള ആ ഏരിയയിൽ അങ്ങനത്തെ ഇത് ഇല്ലാട്ടോ നമ്മളതില് ആ പാലും വെള്ളി ക്കെണ്ട് അതുപോലെ തന്നെ പൂരം ഒണ്ടാവും. അത്ര ആ തൃശ്ശൂരല്ല ഞങ്ങള് മലപ്പുറാണ് കിഴാറ്റൂര് കിഴാറ്റൂർ പൂരംന്ന് പറയാ വല്ല്യ
ആ ആ പിന്നെ മറ്റേ കാളയൊക്കെ പോലെ കേറ്റിട് വരുന്നെതൊ
അ അ അങ്ങനെന്നുല്ല ആന ഉണ്ട് അവരുടെ പിന്നെ പിന്നെ അത് അമ്പലത്തിന് ചുറ്റും അത്യാവശം നല്ല ഒരു രണ്ട് മൂന്ന് ദിവസ താ പരിപാടി
അതല്ലേ ഈ മലപ്പുറത്ത് തന്നെ ഈ കാള പോലെ വലിയ വലിയ രൂപങ്ങളൊക്കെ കെട്ടിട്ട് ഞാൻ വീഡിയോൽ കണ്ടി പിന്നെ എന്താ ജാ എന്താ ജാദവന്റേതോ അങ്ങനെ എന്തത്തക്കോ ഐതിഹ്യ ഉണ്ടല്ലോ അവിടെ എന്താ എന്തത്തക്കൊ സംഭവുണ്ട് അവിടെ ഏട്ടത്തി അമ്മമാരൊ ക്ക മൽപ്പുറങ്കാര
അ അ
ആഹ് പോര് പറയണ കേട്ടതാ പൂരണ്ട് പൂരത്തിന് പോകണം കാളന്നെ കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോഴേ ഓരോ രു ഇപ്പ വലിയ ഏറ്റവും വലിയ കാളക്ക് ഈ പ്രൈസ് സമ്മാനങ്ങളൾ ഉണ്ടെന്നു
ആഹ അതൊ അതിനെ പറ്റി അറിയില്ല ഞങ്ങളെ നാട്ടില് അങ്ങനെയല്ല ഞമ്മെ നാട്ടി സദാ ചെണ്ടമേളം ഉണ്ടാവും അങ്ങനത്തെ പിന്നെ അതുപോലെ രാത്രി ഗ ഷിങ്കാരിമേളം അതു പോലെ പിന്നെ ഗ ഗാന മേളം ഉണ്ടാവും രാത്രി
ആ
ആ അമ്പല പരിപാടിയായിട്ട് ആ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവും അവിടെ അപ്പൊ അങ്ങനെ ആ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ട് അങ്ങനെ പോകും
ആ ആ പിന്നെ ആ ഭർത്താവ് ക്ക വിളിച്ചിരുന്നോ
ആ പിന്നെ ഇന്ന് വിളിച്ചിട്ടില്ല. ഇന്ന് ഫ്രൈഡേ അല്ലേ ന്ന് ഓർക്ക് ഓഫ് ആണ് അവിടെ അപ്പൊ ഇന്ന് കൊറച്ച നേരം കടന്നു റ - ങ്ങും പിന്നെ അവിടെ ടൈം ആ പിന്നെ അവിടെ ടൈം ആവ്ണോ ഉള്ളു. ഇവിടെ തേക്കാളും രണ്ടര മണിക്കൂർ ഡിഫറൻസ് ആണ് അവിടെ
ആഹ അപ്പൊ കൊറേ നേരം ഉണ്ടാവും
ആഹ
സിനിമയ്ക്കൊക്കെ പോവലുണ്ടോ
ഫിലിമിന് ഞാൻ മോനായിട്ട് പോയിട്ടില്ല ഇപ്പൊ എനിക്ക് വാഴ കാണാൻ നല്ല ആഗ്രഹേരുന്ന് അപ്പ ഞങ്ങ-ൾ അവിടെ ആയിരുന്ന സമയത്ത് യിരുന്ന സമയത്തായിരുന്നു അതിന്റെ റിലീസ് അപ്പൊ പിന്നെ മോനേയും കൊണ്ട് പോയേക്കാം കൊറെ നടക്കുമ്പോ -
ആഹ് നടക്കൂലാ ഉറങ്ങൂല്ലാ കാണാനും കഴിയൂ
കാണാൻ സമയാ പി ഇതിന്റെ പ്രിന്റ് പോണ്ടതാ കണ്ട ടിക്കറ്റിന് വയസ്സോ, അത് പൊതുവേ അവിടെ പത്ത് വയസ്സിള്ള ആഹ് ഞാൻ അങ്ങനത്തന്നെ കണ്ടേ ഓട്ടിട്ടീന്ന് ആഹ് കൊടുത്ത പിന്നെ എന്നിട്ട് പി അവിടെ എങ്ങനെയാച്ചഴിഞ്ഞാല് ഞമക്ക് അഞ്ചു വയസ്സിന് താഴെ ഇള്ള കുട്ടികളെ തിയേറ്ററില് കേറ്റൂല്ല
ആഹ് അങ്ങനെണ്ട്ല്ലേ ആഹ്
പിന്നെയും നമുക്ക് കേറാ ബുദ്ധിപരാ പിന്നെ കയറ്റും കേറാ നമ്മളെ സ്വന്തം റിസ്ക് പിന്നെ അവിടെ എന്തെങ്കിലും ചെറിയ നോയിസ് എന്തെങ്കിലും ഉണ്ടാക്കാണെങ്കില് അത് പിന്നെ ആക്ഷനാ എടുക്കും. അപ്പൊ പിന്നെ കൊറച്ച് റിസ്കാണ് പോവാതിരിക്കാ, പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല ഞങ്ങള്
ക്കളെ അതിനേണ്ടും ഒന്നും പറയാൻ പറ്റൂല എന്തായാലും ഒച്ചപ്പാടുണ്ടാവും എന്നാലും വേണ്ടീല്ല ക്കാന കണ്ടല്ലോ ഞാനും ഇപ്പ ഞാൻ എന്നോ ഡൗൺലോഡാക്കി വെച്ച്
കണ്ടിട്ടില്ലേ ആ അവിടെ ആയോണ്ട് ഞാൻ കണ്ടു, അവിടെ ആവുമ്പോ നമുക്ക് അധികം പണിയില്ലല്ലോ ഇങ്ങനെ വീട് ഇതേപോലെ അടിക്കണം തൊടക്കണം എന്താനൊന്നും അല്ല ചെറിയൊരു റൂമ് ഒരു ഹാളും പിന്നെ അതുപോലെ തന്നെ ഒരു കിച്ചണും മാ ത്രേ ഇണ്ടാവ അത് നമുക്ക് നിന്ന് തിരിയാള്ള പിന്നെ മുറ്റടിക്കണ്ട പൊറത്ത്ക്ക് അറങ്ങണ്ട ഇത്പ്പ നമ്മളൊക്കെ നമ്മളൊന്നു കൊർ ത്ത്ക്കർക്കുമ്പൊ അയലൊക്കത്ത് ള്ളോരോടൊന്ന് കൊറച്ചേരം വർത്താനം പറയാൻ നി
ആഹ് അതന്നെ ആരെ വയ്യേ പോയാ ഓരോടൊന്ന് വർത്താനം പറയും
ഇത് പിന്നെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വീട് തൊട്ടാണ് അപ്പൊ ഞാ ഇന്റെ അട്ക്കൾന്റെ വാതില് തൊറന്നാൽ ഓളെ അട്ക്കൾന്റെ വാതില് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും അങ്ങനെ സംസാരിച്ച് നിക്കും നേരം വെൾത്താ കൊറേ നേരം
ഏ അങ്ങനെ നേരം പോവും അതിലെന്നെ കൊറെയങ്ങ് പോവും
ഞാനും ഇന്റെ മൂത്തിച്ചി അങ്ങനെയാ കൊറെ കഥ പറഞ്ഞ് കുത്തിരിക്കും
ആ
പ്പതന്നെ സമയം ഒരു വൈക്കാവും അപ്പൊ ശരിട്ടോ
ആഹ ഓക്കെ ന്നാ മോൻ ഒൺന്ന്ക്ക്ണ്